ഉം ഊ ഹലോ.. എന്താ വിവരം.
നല്ല വിവരംതന്നെണ് എങ്ങനെണ്ട് സുഖം തെന്നെണ് എൻ നെ അവ്ട്ത്ത കാലാവസ്ഥക്കെ മഴയാണോ.
നല്ല മഴയാണ് ഇപ്പെരെലർച്ച പോലണ്ട്.
ആ ഇത് അതെപേൽതന്നെ ഇവടിം നല്ല ഒലർച്ചെപോലണ്ട്. ഏ പെയ്യോ പെയ്യൂലെ ങ്ങനെ പെട്ടെന്നായിരിക്കും കാലാവസ്ഥക്കെ മാറി മറിണത്.
ചെല നേര്ത്ത് ചെറിയ വെയിലുണ്ടാവും പിന്നണ്ട് പെട്ടെന്നാണ്ട് മാറും കാലാവസ്ഥ.
അതേണ്ടമ്മള് കുടുങ്ങാ ചെയ് ന്ന ഈ അലക്കാനിട്ടതൊക്കെ അതേ പോൽതന്നെ അലക്കി ചിക്കുമ്പേതിന് ചി ക്കൃങ്ങട്ട് വരുമ്പോതിന് പിന്നമയപെയ്യും പിന്നെ അത് എടുക്കാനേസമയണ്ടാവെള്ളു.
ഉം പെർത്ക്ക് ഇടാൻതന്നെ പറ്റൂലെ. പെർത്ത് പെർത്ക്ക്ങ്ങ്ട്ടാ പിന്നെ മഴയാണ് മഴാണ്ട് മാറിയാ വെയിലാണ്. ഒരുഒർപ്പില്ലെ എൻ എപ്പളാ വെയില് മാറ? മഴപ്പ്ലവ പെയ്യാനുള്ളത്
ഞമ്മളങ്ങോട്ട് ഇടാൻ കാത്തക്കാവ മമായ പെയ്യൻെ അങ്ങനെയാണ് ഇപ്പോ ഏ ഇങ്ങള് എങ്ങനെ മെഷീന്ണ്ടോ തിരുമ്പാനൊക്കെ
ആ ഞങ്ങള് മിഷീനില് മെഷീനില് തിരുമ്പും ഒന്നട്ട് പൊറത്തക്കെടുത്ത് ഒല്മ്പും ഓട്ടോമാറ്റിക് ആണ് പിന്നെ അതിലന്നെ ഒണക്കും
ണ്ട് അതിൽന്നിട്ടോണ്ട് ഉണക്കൂല അപ്പം പിന്നെ പ്രശ്നല്ല ഇപ്പൊ വെള്ളം ഇറ്റുല മെഷീനൊന്നും ഇല്ലാത്തോലം കതാണ് കഷ്ടപ്പാടാണ് അന്നെ എവിടെ ഇടും കൊറെ ആൾക്കാരുള്ള വീടൊക്കെ ആണെങ്കിൽ പറയേണ്ടി വരൂല അയില് കെട്ടിക്കട്ട ടെറിസിന്റെ മേലെ അതേപോലെ തന്നെ ഓപ്പൺ ടെറസ്ണ്ട് അവിടെ അയല് കെട്ടിയൊരു അഞ്ചാറ അയലാട ണ്ടാവും ഓരോര്ത്തര്ത് ഇടാന് അമ്മാതിരിതാണ് പിന്നെ മേലെ ഷീറ്റിട്ട്ണ്
താലും മിഷേ ഇപ്പത്തെ കാലാവസ്ഥല്
ഒണങ്ങിക്കെട്ടാ ഭയങ്കര പ്രയാസാണ് ഉണങ്ങിക്കെട്ടാന് അതാണ്
ഇപ്പൊ ഇവിടെ തന്നെ ഞങ്ങള് മിനിഞ്ഞന്ന് മി ഇന്നലെ നല്ലൊരു വെയിലുണ്ടർന്നു
ആ ആ
എത്രയ മുപ്പതാംതീ മുതല്ള്ള ഡ്രസ്സോളക്കെ ഇന്നലാണ് ഒന്ന ഒന്ന് ഒണങ്ങി കിട്ടണത് ഇത് വരെ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് ഇങ്ങനെ കെടക്കായിരുന്നു ഇപ്പോ ഇന്നലെ പിന്നത് വടെ ഇങ്ങനെ പോല് ഇങ്ങനെ അയല്മണ്ട്
ആ ഞാനങ്ങനെയാണ് ഞാൻ ഇതേപോലെതന്നെ ഇൻ്റത് ഇതക്ക്ണ് മെനിയാന്നിട്ട ഡ്രസ്സാണ് ഇത് വരെ ഒണങ്ങിയിട്ടില്ല ന്നട്ട് ഞാൻ എന്ത് ചെയ്ത് അതൊക്കെ ഇങ്ങട്ട് ട്ത്താണ്ട് റൂമിലെ ഓരോ ജനവാതിന്മലായിട്ടും ഇങ്ങനെ ചിക്കി വെച്ച് ഇങ്ങട്ട് ഇന്ന് പോ ഞാൻ ന്നലെ തിരുമ്പിയിട്ടില്ലാ അയല് ഒഴിവില്ല ന്നട്ട് ഇപ്പ ഇന്ന് തിരുമ്പി അതൊക്കെ ടുത്താണ്ട് ആദ്യ
നമുക്ക് അങ്ങനെ മാറ്റ ഇക്കി അങ്ങനെ റൂമിലൊക്കെ കെട്ട പക്ഷെ നമ്മള് കെടക്കണ റൂമിലൊക്കെ നമ്മള് ഇട്ട് വെക്കുലെ രാ ഫാനൊക്കെ ഇട്ടിട്ട് പക്ഷെ അതിന്റെ ചെറിയ ഈർപ്പൊക്കെ തട്ടിയ നമുക്ക് ജലദോഷം പിടിക്കും അപ്പൊ നമ്മള് കെടക്കണ റൂമിലൊന്നും ഇടാൻ പറ്റൂല
അതും അല്ല ജലദോഷം പിടിക്കുവല്ല റൂമിൽക്ക് കേറാൻ കഴിയൂല ഒരു വൃത്തിയില്ലാത്ത മാതിരേനി ഇക്കാണങ്കി നല്ല വൃത്തിവേണം റൂമ് കാണാൻ ഡ്രസ്സും തൂക്കിയിട്ട് അതേപോലെ തന്നെ ഷോക്കേസ ഒന്നല്ല അവടെ നെലത്ത് ഒരു വിതം അങ്ങനൊക്കെ ആകുമ്പോഒരു വൃത്തി കിട്ടൂല അല്ലേ നമുക്കൊരു വൃത്തി വേണങ്കി റൂമില് കെടക്കാൻ തോന്നൂല്ലനി ഇക്കൊക്കെ ന്നറഞ്ഞാല് ഒരു ബെഡ് ഒരു ബെഡ്ഷീറ്റ് അമ്മള് പിരിക്കാണെങ്കിൽ അതൊന്ന് നേരെ ഒന്ന് ചുളിഞ്ഞാ മതി ഇൻക്ക ഇപ്പം നീർക്കണം നീർത്തണം ഏത് ഉറക്കത്തിലായാലും അങ്ങനെണ്
ആഹ ഇവിടെ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു ഇവിടെ പണ്ട് വീടിന്റെ മേലോട്ട് ഉണ്ടായിന്നില്ല താഴെയുമ്പോ നമ്മള് അന്നൊന്നും മിഷീനും ണ്ടായിട്ടില്ലല്ലോ അപ്പൊ നമ്മള് ആ നേരെ അല്ല ഹാളിന്ന് നേരെങ്ങട്ട് അയല് കെട്ടും ന്നട്ട് ഇങ്ങനെ അട്ടിക്കട്ടി അട്ടിക്കട്ടിക്ക് ഇട്ടിട്ട് കാക്കാൻ്റെ റൂമിലും അയല് നമ്മല്
ആഹ
അളിഞ്ഞാനും ഉമ്മി കെടക്കണ റൂമിലുണ്ടാവുല
ആഹ ണ്ടാവൂലലെ
ഹാളിലും റൂമിലൊക്കെ അയല് കെട്ടിട്ട് ഫുള്ള് ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ കറക്കും നമ്ക്ക് നടക്കാനും വീയ്ക്കൂലേ ഡ്രസ്സ് തട്ടീട്ട്
ആഹ് ഇന്റെ വീട്ടില്ന്നർഞ്ഞാ ഇന്റെ വീട്ടില് അങ്ങെനേ
അന്ന് നമ്മളാ പ്രളയത്തിന്റെ ടൈമാെക്കെ ണ്ടായ്ര്ന്നില്ലേ രണ്ടായ്രത്തി പതിനെട്ട് അന്നൊക്കെ മു ന്നല്ല ഒരഞ്ചാറീസം ഫുള്ള് മഴേയ്ര്ന്നു
ങ്ങളെ വീട്ടില് നങ്ങളെ വീട്ടില് വെള്ളം കേറീന്യോ
ഇല്ല ഞങ്ങൾത് കൊർച്ച് മേലോട്ട്ള്ള വീടാ ഇങ്ങോട്ട് വെള്ളത്തിന്റെ ണ്ടാവൂലാ പഷ് നമുക്ക് നിർത്താതെ മഴേയ കാരണം ഡ്രസ്സ് ഒണക്കാനും പൊർത്ത്ക്കെർങ്ങാനൊന്നും പറ്റൂലാ
ആഹ് ഞങ്ങൾതും അങ്ങനേനി ഉയർന്ന പ്രയ പ്രദേശത്ത്ള്ള വീടാണ് ഞങ്ങൾതും പ്പ അങ്ങൻത്തെ പ്രശ്നങ്ങളൊന്നുംല്ലേനി പിന്നെ ഇന്റെ വീടൊക്കെ ന്നർഞ്ഞാല് വെള്ളം തേ പോലെ മഴ പെയ്ത സമയത്ത് ആദ്യം ഒരു നെലേനി അപ്പാെങ്ങെനെ ചോർച്ച വെരാ അങ്ങനെപ്പം മേലെക്കൊക്കെട്ത്ത് പിന്നെ മേലക്ക് മേൽത്തെ പണ്യൊക്കെ കയ്ച്ച് കാരണം നമ്മള് ആദ്യാെരു ഒര് നെലട്ത്ത് പിന്നൊരു വീട് മേലെക്ക് ട് ക്കാന്നർഞാൽ തന്നെ ഭയെങ്കെര പ്രയാസാ അമ്മള് നിന്ന്ട്ട് പണിയെടുക്ക നമ്മള് വഹാ അ കൊന്നായ്ട്ട് നാശായി ഏന് തൊടച്ച് നന്നാക്കലെ പണിക്കാരൊന്ന് വന്നയ്ഞ്ഞാല് തൊട്ക്കാ അതും ഒരൂസം പണിക്കാര് വന്നാ പിന്നെ നാലൂസത്തിന് ഓലെ നോക്കണ്ട അങ്ങെനേണ് ഏഹ് അവടെ ന്നട്ട്പ്പം പണ്യൊക്കെ കയ്ഞ്ഞ് തേ പോൽ തന്നെ അടീല് തേ പോൽ തന്നെ ടൈലാെക്കെ ഒ പിച്ചേ അതേ പോയ് തന്നെ കരണ്ട് തൊക്കെ ഒക്കെ റെഡി ആയി കഴിഞ്ഞ് ഇപ്പം നോക്കിയപ്പം ഫുള്ളയലാ എന്താണ് വാഷിംഗ്‌ മിഷീൻല് ഇടും മേലെ കൊണ്ടാേയ്ടും മേലെ ആരും അങ്ങെനെ കെടെക്കൊന്നും ഇല്ല അപ്പാെ താഴെ ഇടെണ്ട്യെ ആവശ്യല്ല്യല്ലോ
ആഹ് പിന്നെ നമുക്ക് ഫാനിട്ട് വെച്ച് പോവാം പക്ഷെ ആ റൂമില് കെടക്കാൻ പാടില്ലായെന്നാെള്ളു
ഇല്ല കെടെക്കാൻ പാടില്ല്യാ അതും എല്ല എന്തെങ്കിലൊക്കെ വന്നാൽ അറിയും കൂടില്ല അയല്മലൊക്കെ ഇതൊക്കെ ഇടുമ്പെ ഏഹ് ഡ്രെസ്സിലൊക്കെ ആയാലും ഒന്നും അറീലാ എൻ പറയാൻ പറ്റൂല ജനവാദിലൊക്കെ
ഇല്ല ഞാൻപ്പോ ഇന്റെ വീട്ട്ല് എന്ത്ങ്ങെനെ റൂമില്ങ്ങെനെ അയല് കെട്ടീക്കാണ് പക്ഷെ ന്റെ ഭർത്താവിന്റെ വീട്ടില് നേരെ ഉം തിരിച്ചാ പക്ഷാ അവടെ നമ്മള് മെഷേൻല് അലക്കിയിട്ട് മേലെ ഓടാ ഇട്ട്ക്ക്ണത്‌ നമ്മടെ ത്ണ്ടല്ലോ അപ്സ് ചെര്ല് മേലെ അപ്പോ അതിന്റെ ചുറ്റോറം മായല് കെട്ടിക്ക്യാണ് അതോണ്ട് അവിടെപ്പോ നല്ല സു സുഖാണ് നമുക്ക് നല്ലം പോലെ ഒണെങ്ങി കിട്ടും ഇനിയിപ്പം ചെറിയ വെയ്ലാണെങ്കിലും നല്ല മഴേണെങ്കിലും നമ്മള് ഡ്രസ്സ്ട്ടാല് പിന്നെ അത് ഒണെങ്ങീട്ട് നല്ലം പോലെ ക് ചെറിയ വെയില് വന്നാ മതി റോഡല്ലേ അ ഒന്ന് ചൂടായിട്ട് ഡ്രസ്സ് വേഗം ചൂടായി കിട്ടും പക്ഷെ മഴക്കേണെങ്കി കടക്കും എന്നാലും ആ വിയർപ്പും തണുപ്പൊക്കെ പോയി കിട്ടും ഓടാകുമ്പോ അങ്ങനെണ്ട് പക്ഷെ ഷീറ്റിന്റെ അടീലൊക്കെ നമ്മള് ഡ്രസ്സ്ട്ടാല്
ആഹ് അഹ്
എന്തായാലും അത് ഇട്ട പോലെ അങ്ങെനെ കെടെക്കും കാറ്റൂല്ല വെയിലും ഇല്ല്യാ അങ്ങെനെ കെട്ക്കും
അതാണ് ഞങ്ങ അതു അല്ലാ നമ്മള് ഈ ജനവാതിൽമലൊക്കെ ഈ അയില് കെട്ടുമ്പല്ലേ ഞമ്മള് ജനവാത്‌ല് തൊർന്ന്ടാണല്ലാെ ചെയ്യാ അമ്മക്ക് ഫുള്ള് അടക്കാൻ കയ്യൂലല്ലോ അപ്പോന്നർഞ്ഞാല് എന്തെങ്കിലും ഈ ജന്തുക്കളൊക്കെ കേറ്ണ് പോലും അറിയില്ല പ്പെത്രേ ഇന്നാളൊക്കെ ഏഹ് അ ആഹ് മ്പൊക്കെ വെ നല്ല ചൂടുള്ള സമയത്തൊക്കെ പാമ്പ്കളെ കൂടാരേയ്ന്യല്ലോ അ
പ്പാെ തണ്പ്പാവുമ്പളും വര്വേ കാര്ണം പാമ്പ്കൾക്ക് പാെർ ത്ത് ഫുള്ള് തണ്പ്പല്ലെ അപ്പോ അവര് ചൂട് അന്വേഷിച്ച്‌ വെരും
ആഹ് അതാണ് അന്നന്നെ ഞാനൊവ്ടെ ഉം വാർത്തേല് കണ്ടീനി ഒര് പെണ്ണിനെ തേ പോൽ തന്നെ കാലിന് പാമ്പ് കടിച്ചത് ജനവാദിൽന്റെ ഉള്ള് കൂടി വന്നാണ്ട് അതൊക്കെ അറിയുമ്പോ എനിക്ക് പേടിയ തിരുമ്പീന്റെ ഉള്ളീൽക്കൊക്കെ എന്തെയിലൊക്കെ കേയറിയ പോലും വന്ന് ന്ന പോലും അറയൂലാന്ന് കാരണം നമ്മള് നമ്മളിത് ഇങ്ങനെ ചിക്കിട്ടാണ് നമ്മള് പോവാണല്ലോ ജനവാതിലും തുറന്നിട്ടാണ്ട് കേറാൻ സാധ്യതല്ല എന്നാലും ഒരു പേടി നമ്മളൊ ഒരു കാരുതലാ ഇല്ല നഞമ്മള് നേരെന്ത്യ്യ പറ്റൂലല്ലോ നമ്മള് റൂമിലധക്കണ്ടാവില്ലല്ലോ നമ്മൾ വേറെ ഇന്ന അടുക്കളേലോ അവിടെ താഴെ അങ്ങനൊക്കല്ലെ ണ്ടാവുക റൂം മമ്മളതേപോലെ അടച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചിട്ട് പോവൂലേ ചെ തിന്റുള്ളിൽ എന്തെങ്കിലൊക്കെ കേയറിയാലൊന്നും അറിയൂലല്ലോ അപ്പൊര് പേട്യാണ് സംഭവം അങ്ങനൊക്കെ ചിക്കാന്
ആയ്ല്മ്മേണങ്കിലും നമ്മള് റൂമില് ബെഡ് കാര്യങ്ങളൊക്കെ ണ്ടെങ്കി അതിന്റടീല് വന്ന് നിക്കാവുഎ
ആ ഇല്ല്യ അതാണെ ഇല്ല്യാഞ്ഞാല് ഉം അങ്ങനെ കെട്ടീട്ടില്ലെങ്കിലോ തിരുമ്പ്യതൊണങ്ങൂല്ല്യ അതാണെ
ഈടെ പക്ഷെ അങ്ങനല്ലട്ടോ ഇവിടെ റൂമില യൽ കെട്ടും പക്ഷെ ജനലൊന്നും തൊർന്ന്ടൂല പക്ഷെ നല്ല വെയില്ണ്ടാവുമ്പോ മ്മ താവു നമ്മളെ മേലോട്ട്ള്ളതിന്റെ തമ്പാക്ക്ക്ക് ഷീറ്റിട്ടക്കാണ് ബാക്കി സ്ഥലംണ്ടാവുല്ലോ നമ്മളെ ചിമ്മിണ്യോക്കെള്ളോട്ത്ത് അപ്പവിടെ ഷീറ്റിട്ടില ട്ട് അതിന്റെ മേലെ നല്ല വെയില് വരുമ്പോ ഷീറ്റൊണങ്ങല്ലോ അത് നേരെ ഡ്രസ്
ഞ പിന്നെ ഞങ്ങള് ന്നെ എ ജനവാതിൽമലൊക്കെ അയൽ കെട്ടീണെങ്കി ജനവാതിൽ തൊർന്ന്ടും ഔട്ന്ന് കാറ്റെങ്കിലും കിട്ടിക്കോട്ടെ വിചാർച് ട്ട് അങ്ങൻ തൊർന്ന്ണോട് പേട്യാണൊക്കെ ന്നാലു എത്രായാലും വെയിൽ കൊണ്ടാണ്ടൊണങ്ങണ ത്ര തായിം ത പ്പത്തെ ഒരു ഒര് താണല്ലോ തണ്പ്പാണല്ലോ ണ്ടാവ എത്ര ഫേന്റെ ചോട്ട് വെച്ചാലും ഒരൊണങ്ങാത്ത പോലെ ണ്ടാവൊള്ളൂ ഒരു പിന്നെ ഈ നെൻഞതൊക്കെന്നർഞാലാ മടക്കി വെക്കുമ്പോ മ്മളൊര് മൂത്രത്തിന്റെ സ്മെല്ല് പോലെ ണ്ടാവ
ആ നമക്ക് ആ ഒരു പച്ചചൂര്ണ്ടാവും
ആഹ് അതാണ്
നമുക്ക് വിഷയല്ല പക്ഷെ കുട്ട്യാളെ ഡ്രസ്സൊക്കെ യമ്മളെ തണുത്തത് ഇട്ടൊട്ത്താല് അവര് ക്ക് ഒരസ്വസ്ഥതതേണ്
അ അശ്വസ്ഥകാണും പിന്നെ വയറുവേദന വരുന്നെ ഒര്ജായി സ്മെല്ലു ആണ് ഞാൻ കേട്ടെ അങ്ങൻത്തൊക്കെ ണ്ടെങ്കിൽ എന്തെങ്കിലും പേന ന്താ അടിച്ചാണ്ട്
ആ പിന്നെ കംഫർട്ടിലൊക്കെ മുക്കിയിട്ട് പിന്നെ നോക്ക്
ആഹ് അൻ ഞാനും പിന്നങ്ങൻ തന്നേണ് ട്ടോ കൺഫേട്ട്ലൊക്കെ മുക്കല എല്ലാ ഡ്രസ്സും കൺഫേട്ട് മുക്കല ആദ്യം തൊട്ടേ അങ്ങൻ തന്നേണ് ഒന്ന് കഴിഞ്ഞാ ഒന്ന് വാങ്ങല കൺഫേർട്ട് പലേതായിട്ട് ങ്ങളെങ്ങനേണ് കംഫർട്ടൊക്കെ ടോ
നങ് ഞങ്ങൾ നല്ല വെയ് ള്ള ടൈമൊക്കേണെങ്കിൽ പ്പ വേനൽക്കാൽത്തൊക്കേണെങ്കില് നമ്മക്ക്ട്ടാ വേഗൊണങ്ങി കിട്ട്വല്ലോ അപ്പൊ അങ്ങ നെ ചെയ്യൂല പക്ഷെ ഭർത്താവിന്റെ ഡ്രസ്സൊക്കെ നമ്മള് കംഫർട്ടിൽ മുക്കും പിന്നെ തണുപ്പ് കാൽത്ത് നമ്മള ഡ്രെസ്സ റ്റോളൊക്കെമുക്കും നല്ല ഒണങ്ങി ഇല്ല്യ ഒണങ്ങി കിട്ട്യാ പിന്നെ നമ്മള് നേരെ കൊണ്ടോയി അൽമറെ വെക്കല്ലേ
ഇൻ ഇന്റെ ഭർത്താവിന് അതേപോൽ തന്നെ എന്താണ് കംഫേട്ടിൽ മുക്കണം ഡ്രസ്സ് സ്മെല്ല് വാണം നല്ല എന്തുവേണം അല്ലാതെ ന്താക്കൂല ത് മുക്കീല്ലെങ്കി പിന്നെ കുണ്ടൈ മുക്കിപിച്ചും ആദ്യം തന്നെ ഡ്രസ്സ്ട്ത്താ മണത്തോക്ക ചെയ്യ ഇതെന്തെങ്കിലും ഇത്ണ്ടോന്ന് അങ്ങനേണ്. അയിനിങ്ങനെ കൊറച്ച് മണത്തു പിടിക്കുന്ന ആളാണ് അയ് അങ്ങനേണ് പൊതുവെ ആദ്യേ അങ്ങനെ തന്നേണ് ഈ അയ്നീ സെന്റൊന്നും പറ്റാതാണ് പൊറത്തോട്ട്ക്കൊന്നും പോവൂല.
ഇവരെ പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ ഫുഡൊക്കെ ഒണ്ടാക്ക്യാല് അവർക്കത് പെട്ടെന്ന് എടുക്കാ മനസ്സിലാക്കാൻ പറ്റും
കേട് വന്നാ ആദ്യം തന്നെ മണത്തോക്കുവാ ചെയ്യാ അങ്ങട്ട് അനോടൊക്കെ ചീത്തയിക്കാ ചെയ്യാ എന്താ ഇത്ര മണക്കണ് എന്നൊക്കെ ചോദിച്ചാ മനോടൊക്കെ ചീത്തയായി എന്ന് ചോയിച്ചാ ഇത് വേഗം പോയിട്ട് തിന്നുന്ന സാധനം മണക്കാൻ പറ്റൂല എന്നൊക്കെ പറയും ഇമ്മാങ്ങാട്ട് ഇത് കേടുവന്ന ആണെന്നറിയാം മണത്തോണ്ട് ഓല്ക്ക് വേഗം കിട്ടും മണം അയിനു അങ്ങനെയാണ്
ആഹ് എന്റെ എന്റെ ഭർത്താവ് അങ്ങനെ തന്നെ പക്ഷെ മണത്തു ചെറിയ സ്മെല്ല് അടിച്ചാല് തന്നെ നമുക്ക് അവർക്ക് പെട്ടെന്ന് കിട്ടും അതിന്റെ സെൻസ് കിട്ടും അപ്പൊ അവര് വേഗം പറയും ഇപ്പൊ എന്റെ മോനും ഇതേപോലെയാണ് അവനക്കും പെട്ടന്ന് മണുത്തു നോക്കിട്ട്തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കും
എന്നാ ശെരീട്ടോ ഞാൻ പിന്നെ വിളിക്കാട്ടോ
ആഹ് ഓക്കെ ഓക്കെ